ഹലോ ആഹ് കേൾക്കുന്നില്ലേ? ഉം എന്തൊക്കെയുണ്ട് വിശേഷം? ഉം സുഖാണ്. സുഖാണ്.
ഉം പിന്നെ
എന്താണ് ഫുഡൊക്കെയിച്ചോ?
ആഹ് ഫുഡ് കയ്ച്ചില്ല ഏഹ് ഒമ്പമണിയൊക്കെ ആവണം.
ആഹ് അത് ശരി ഉം ഇങ്ങള് വൈകിയാലെ കഴിക്കാലെ.
ഹസ്ബന്ഡ് വരണം അങ്ങനെ.
അയ് ശരി അയ് ശരി ഉം ഉം മക്കളൊക്കെ വായ് വായിക്കാ?
ആഹ് മക്കളെ വായിക്കുവാ.
ഉം ഇന്നയ് സ്കൂൾണ്ടായിര്ന്നല്ലല്ലേ?
ആ ഇന്ന് സ്കൂളുണ്ട്
അ ആ
പിന്നെ സ്പെഷ്യല് ഒന്നുല്ലേ ഉച്ചക്ക രാത്രി അങ്ങ് ഒപ്പിച്ച്
ആ അയിശരി ഉം ഉം പിന്നെ ഇന്ന് മഴ ഉണ്ടായിരുന്നോ ഇങ്ങക്ക് അവിടെ
ഇന്ന് കൊറവാ ഉച്ചക്ക് ഉച്ചവരെയുണ്ട് പിന്നൊന്നും ഇല്ല
ഉം ആ ശരി ഉം ഉം അതുകൊണ്ട് ഇന്നൊരുവിധം ഡ്രസ്സുകളൊക്കെ ഒണങ്ങി കാണും വെയിലുണ്ടായോണ്ട് യൂണിഫോമും കാര്യങ്ങളൊക്കെ
ഇന്നൊക്കെ ഉണങ്ങി ഇന്നലെ ഇന്ന് ഒന്നും ഉണങ്ങായിട്ട് ഫാന്റെ ചോട്ടിലിട്ട് ഇന്ന് എല്ലാം ഉണങ്ങി കിട്ടി
ആ ആ ആ അതന്നെ നമുക്കൊരു ഒരു മനസ്സിലൊരു റാഹത്ത് അല്ലേ
ആ തന്നെ മഴ എന്നാലും ഡ്രസ്സ്‌ ഉണങ്ങാൻ ഇതാ
അതിങ്ങനെ വെയില് കൊണ്ടുണങ്ങുമ്പൊ അത് വേറൊരിതാണല്ലോ മറ്റേത് ഇങ്ങനെ ഒരു ഉം
കാര്യങ്ങള് ഒന്നും
ആ സ്മെല്ലും ആ അതാണ് അതാണ് ഉം അതന്നെ ഇപ്പൊ പിന്നെ ഇങ്ങനെ മഴ ആകുമ്പോ പിന്നെ കറന്റും ഉണ്ടാവില്ല അയൺ ചെയ്യാനൊക്കെ ക്ക് ചില സമയത്ത് ഉം പിന്നെ ഉം ആ അതെ അതെ ഉം മക്കളൊന്നും സ്കൂളിൽ പോയില്ലേനോ
ആ പോയി
ഉം ഉം ഉം ഇവിടെ അടുത്ത് അടുത്ത തന്നെയാണോ സ്കൂള്
അ കുറച്ചു ദൂരെയുണ്ട് വണ്ടി ആ തോനെയുണ്ട് ഉം
ഉം വീടിന്റെ അടുത്തൊന്നും അല്ലല്ലേ സ്കൂള്
ഇല്ല മദറസേ അടുത്താണ് സ്കൂള് ദൂരണ്ട്
ഉം
പിന്നെ രണ്ട്
ആ
ആ ആ
ഒരാള് ചെറുതാ ഒരാള് എൽ കെ ജിയില്
ആ ഉം ഉം ഉം ഉ ഹെൽപ് ചെയയ്യന് ആൾട്ടില്ലേ കിച്ചണില് ഹെൽപ് ചെയ്യാൻ ആളുണ്ടല്ലേറെ
ആ ഉ ഹെ പിന്നെ സ്പെഷ്യല ആയിട്ട് ഇങ്ങനെന്നുല്ല ഇങ്ങനെ ഓരോന്ന് പരീക്ഷിച്ചു നോക്കും യൂട്യൂബിലോണ്ട് പിന്നെ എന്തും പരീക്ഷികാലോ
ഉ ഉ ഉ ഉ അതെ അതെ അതെ പുതിയ പിന്നെ മീന
ആ ഉണ്ടില്ല ഇപ്പം ട്രോളി പിന്നെ അങ്ങനെ വാങ്ങാറില്ല
ആഅ ഉ ഉ പിന്നെ എന്താ പെരുന്നാളൊക്കെ ഉഷാറായില്ലേ
അ പെരുന്നാളെക്കെ ഉഷാറായി ട്രിപ്പ് പോയി അങ്ങനെയൊക്കെ അങ്ങനെയ വയനാട്
ഏ ശരി ഉ അടിച്ചു പൊളിച്ചില്ലേ ആ ഉ ആ ഞങ്ങൾ പോയിരുന്നു ഞങ്ങൾ ഇവിടെ ഊട്ടിക്കായിരുന്നു ഉ ഉ എല്ലാറുണ്ടായിരുന്നു പിന്നെ ആ നല്ലതണുപ്പാ അതന്നെ അങ്ങനെ നമ്മള് മഴ ഇങ്ങനെ തുടങ്ങണേ ഉള്ളൂ ആദ്യല് അയിൽ ങ്ങനെ പോയത്
ആ അതെ
ഉം ഉം ഏതാലും നല്ല ഇതുണ്ടായി അന്ന് മഴൊന്നുംല്ലനല്ലോ നല്ല ത ണുപ്പാ യിന്നല്ലോ അയിന കൊണ്ട് പോവാനൊക്കെ ഉ അതന്നെ ഉ ആ അതെ അതെ അതെ നല്ല ചൂ ചൂടല്ലയി ന്നോ ഇതുരെ നല്ല വെയിലും ചൂടും
ആഹ് എന്താ ചൂടായിരുന്നു. ഉം ഉ ഇപ്പഴല്ലേ ചെറിവന്നാലും മഴ നിക്കുമ്പോ വീണ്ടും ചൂട്ന്നെ.
ആഹ് നല്ല ചൂടാ അതന്നെ അതന്നെ ഉച്ചക്കശന്നെ ചെറിയ വെയിൽ അടിച്ചിട്ട് നല്ല ചൂടാ. ഉള്ളിലപ്പതും ചൂടായിന്. ഉം പിന്നെ വെള്ളം ആഹ് അഷ് ഇല്ല ഇല്ല അതെ അതെ. വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായിന എനിക്ക് വെള്ളംണ്ടോ അവിടെ?
ഓ
വേനലിക്ക് വെള്ളം ഇണ്ടാവോ വെള്ളം വറ്റുവോയ്ക്കോ കിണറ്.
ഇല്ല ഇവിടത്തെ വെള്ളം പറ്റൂല. ടാ ഇങ്ങനെ അടുത്തന്നെ തോട്ള്ളോണ്ട് അങ്ങനെ വെള്ളം പറ്റലില്ല.
അതെ പിന്നെ ഇങ്ങനെ റോഡ് വെക്ക വീ റോഡ് വക്കാ ഉം ഉ ശരി. അങ്ങാടിൽ അ അങ്ങാടിയണോ സാധനം കിട്ടാനും ഇങ്ങനെ ഞമുക്ക് വേണ്ട ആവശ്യങ്ങള
ന്നും ബുദ്ധിമുട്ടില്ല. ഇവിടെ അടുതന്നെ പീടിയൊക്കെണ്ട്.
ഉം മക്കളെങ്ങനെ വണ്ടിക്ക് പോല സ്കൂൾല് ഉം
എപ്പോ
ഉം
പിന്നെ
ഏ കാക്കപ്പ്ള വെര
ആ ഒരു ഒമ്പത് മണി ആവുമ്പോത്തേക്ക് എത്തും
ഉം ഉം
ഉം പിന്നെ ഹസ്ബന്റ് നാട്ടി തന്ന്യാണോ ആഹ് ആ ഉമ്മ ണ്ട് ഉപ്പയില്ല ഉമ്മണ്ട് ഉമ്മേം മക്കളും ഞാനും ഹസ്
ആഹ് അതെ ഹസ്ബന്റ് നാട്ടിലെന്നേണ് കടയിലാള്ളത് മ് പ്പൊ മ്പണി പത്തണി ആ ഉം ഉം ഞങ്ങള് പിന്നെ നേര്ത്തെ ഫുഡ് കഴിക്കും ഏയ് മണി ആവുമ്പോതിന്നു മക്ക മക്കളും ഞാനും ഉം
ഉം മക്കളൊറങ്ങാൻ എന്തായാലും ഒരു പന്ത്രണ്ട് മണിയാകും സ്കൂൾ ഉണ്ടെങ്കിലും ഞാൻ
ആഹ് അത ആ അതന്നെ ശെരി പിന്നെ ഒഴിവുള്ളീസം പകലൊർങ്ങോ
ആഹ് ആഹ് അന്നേര അന്നേരവു നമ്മുക്ക് വറങ്ങണം വിചാരിക്കുമ്പോ ഇവര് ഒറങ്ങൂ
ആഹ് അതെ അതെ എന്താളും അടിയുടോ
ഓ അതെ ഉള്ളു
ഉം രണ്ടും മോന അല്ലെങ്കിൽ മോ അതിലേ മോനും മോളും ആണോ അല്ലെങ്കി മോനു മോനോ ആഹ് ശ്
അതിന് രണ്ടാളും ബെസ്റ്റാ ഇന്ന് ഇന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് മാറി അപ്പ തുടങ്ങു
ആഹ ഹ ഹ നടൂലൊരാൾ വേണലേ
അല്ലെങ്കില് എന്താ പറയാ പിന്നെ ഇവ്ട്ന്നെവിട്ന്നെങ്കിലും പിടിച്ചോട് ക്കെണേയ് ദേഷ്യം പിടിച്ച്ട്ടെവിടേങ്കിലും പോയിട്ടൊളിച്ചാല്
ശരി ഫോണില് അധികം കളിണ്ടോ ഫോണില് ഫോണില് കണ്ടിരിക്കുവോ എന്തെങ്കിലൊക്കെ ഇല്ലല്ലേ ആ ആ അതെ അതെ അതെ
ഉം കണ്ണീന് ചെറിയൊരു എന്താ പറയാ പ്രശ്നംണ്ട് അതോണ്ട് കാളിക്കരുത് ന്ന് ഡോക്ടറ് പറഞ്ഞീന്ന് ഉം കണ്ണട വെച്ചിട്ട് ഇപ്പഴേ ല്ലാ രണ്ടു വയസ്സ് മുതലേ കണ്ണട വെച്ചിട്ടാ
ആഹ് അതാണോ അഹ് ശരി അപ്പൊ പിന്നെ നമ്മൾ ഇപ്പേനെ ശ്രദ്ധിക്കണത് നല്ലതാ ഉം ഉം ഉം അതെ
പിന്നെ
ഉ പിന്നെ എന്താ കല്യാണം പരിപാടൊക്കെ ഉണ്ടായിന്യോ വെക്കശല് കല്യാണങ്ങളൊക്കെ ഉണ്ടായിനോയ്ക്ക
ഇഷ്ടം പോലെ കല്യാണം കഴി
ആഹ് അതന്നെ ഇപ്പത്തെ പരിപാടിയൊക്കൊന്ന് അടിപൊളി പരിപാടിയല്ലല്ലേ മൂന്ന നാല് ദിവസം പരിപാടിയല്ലല്ലേ
നാലും അഞ്ചും ദിവസം ഹൽദി ആറപ്പിക്കുന്നറ്റ്് എന്തൊക്കെയാ
സെറ്റപ്പ്ല്ല പണ്ടത്തെ ആതിരിന്നുഅ ല്ലല്ലോ പരിപാടികളൊക്കെ സെറ്റപ്പ ആണ് ഡ്രസ്സുകളുംകൂടി ഇണ്ടായാല് അതന്നെ അതന്നെ ഒര് ഡ്രെ ഒന്നും പോരല്ലോ ഇപ്പൊ മൂന്നാല് കൂട്ടം വേണല്ലോ ഏ അതെ അതെ അതെ ഹ്മ്മ്, ഈ ഫോട്ടോസിലല്ലേ കളറാവണ്ടിയെ സ്റ്റാറ്റസില്
അതെ എല്ലാത്തിനും അങ്ങനെയല്ലേ
ആഹ് അതെ അതെ കാര്യയിട്ടതാണ്. സ്റ്റാറ്റസ് ഉ ഉ ഏതാലും
അതെ അതെ അതെ അതുകൊണ്ട് എന്താ ഒര് ഒരട്ടട്ട ഡ്രസ് പിന്നെ ഡാം മടിയാണ് അത് കാരണം അവ ഫേമസായി പോയില്ലേ, ആഹ് അതെതെതെ ഉ മറ്റേത് ആദ്യം അങ്ങനത്തെ ഒരു വിഷയമൊന്നും ഇല്ലനി ഇപ്പോഴാണ് ഈ ഫോട്ടോസും സ്റ്റാറ്റസൊക്കെ വന്നതോട കൂടെ
അതെല്ലാരും കാണലായി, പിന്നെ ഞമ്മക്കന്നെ മടിയായി അയ്യോ ഇതെല്ലാരും കണ്ടില്ലേ പിന്നെ ഇങ്ങനെ ഇടാന്ന്
ആ അതെ അതെ അതെ ഉം, ഏതായാലും ഇപ്പത്തെ പരിപാടികളൊക്കെ അടിപൊളിയാല്ലെ ആഹ് അതെ, അതെ, അതെ കുട്ടികൾക്കും അതന്നെ, ഉം പിന്നെ ഇപ്പത്തെന്നഞ്ഞാൽ എല്ലാരും ഇങ്ങനെ കല്യാണം തന്നെ ഡാൻസ് പരിപാടി ഓലെ ന്നെ കപ്പിൾസിന്റെന്നെ കപ്പിൾസ് എന്റെ പല അഭിനയ ആണല്ലോ ഓലെ, അതെ അതെ ഉം അതെ പിന്നെ ഓലെ സ്റ്റേജ് പരിപാടിയും കാര്യങ്ങളും നമ്മളങ്ങനെ ഇരുന്നങ്ങനെ നോക്കിന്നോവും. ഹ്മ്മ്, ഹ്മ്മ് ആഹ് അതന്നെ അതെ അപ്പ ഞമ്മളെ ഇമ്മാരുപ്പാരൊക്കെങ്ങനെ കാണുമ്പോ പറിം ഇവര് ഇപ്പൊ നാണല്ലേ അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയിമ്പോ ഇവര് സ്റ്റേജുമെന്നേ ഹഗയ്യലും കാര്യങ്ങളൊക്കെ കാണുമ്പം തന്നെ ഓലെ മുഖ അതന്നെ ഒരു നാണാണ് നമ്മളെ പ്രായായമ്മാര് മ്മാര് വല്ലിമ്മാരോക്കെ കാണുമ്പോഴേ ആ അവരെ കാലത്ത് ഇതൊന്നുല്ല അതാണ് ഓലെ ഓലെന്നെ പറയും എന്തൊക്കേപ്പൊന്നൊക്ക പറിം ഓൽകെന്നെ ഒരത്ഭുതം അതോട കൂടെ നോക്കല്
ആഹ് എപ്പ അവര പറയും എന്തായി പണ്ടത്തെ കാലത്തെന്ന്യാ നല്ലേ അതന്നാ ഇന്നത്തെ കാലം ലജ്ജൊന്നുല്ലാതായിന്
അതന്നെ അതന്നെ ഉം പിന്നെർഞാല് ഇപ്പൊ ഡ്രെസ്സുകളും ഒരുപാട് മാറി പണ്ടൊക്കെ അങ്ങന കല്യാണ സാരി അർഞാട്ടുള്ള അങ്ങനെ ഒരു പരിപാടി ഇണ്ടായിനി കല്യാണ ഡ്രസ്സ്ന്നൊക്കെ ഇപ്പ അതൊന്നുല്ലല്ലോ ഓക്കെ ഉ
ഓക്കെ എന്ന റെന്റിന് എല്ലാ റെന്റ് ആരിക്കും വെല്ല്യെ മോ ഇതൊന്നുല്ല
ഏ
കാലം പോണ പോക്ക് തന്നെ സാധനത്തിനൊക്കെ സാധനങ്ങൾക്ക് വെല എടുത്തൂടല്ലോ
ഏ അതെ അതെ അല്ലതന്നെ ഉ ഓരോ അങ്ങനെ മോഡലായിനൻസര്ച്ച് ചെലവുകളും കൂടി ഉം
ആ എന്നാ ഓക്കെ കേട്ടോ ഫോൺ വര്ന്നു
ഓക്കെ എന്നാ ശരി ഓ ഓക്കെ ഓക്കെ ഓക്കെ ശ